ആഹ് കേക്കുന്നില്ലേ ആഹ് ആഹ് ഇന്നട്ടെന്താ ഫുഡൊക്കായോ?
ആഹ് ഫുഡ് വൈകുന്നേരത്ത് ഒരു കല്യാണത്തിന്റെ റിസപ് ഷന്ണ്ട്. അയിന് പോവാന്ണ്ട് അപ്പ അതുകൊണ്ട് ആഹ് ഹ ആഹ് ഇന്നത്തെ ഇന്നത്ത്ക്കെ കല്യാണം കല്യാണൊണ്ടായിരുന്നു ആഹ് പിന്നെ ഓഹ് പറയേ വേണ്ട ജങ്ക് ഫുഡ്ഡും മ് ഓഹ് അവർക്ക് ഫാസ്റ്റ് ഫുഡ്ഡും അതോണ്ട്
ഇവടി അങ്ങൻതന്നെ പൊറത്തുന്നുള്ള ഫുഡാണെങ്കില് വാരിക്കൊടുക്കും വേണ്ട. ഇതാക്കും വേണ്ട ഒന്നും വേണ്ട. ഒന്നുല്ല
വീട്ട്ന്നാണെങ്കി നമ്മള് വിളി ക്കുമ്പം പറയാ എനക്ക് വിശിക്കുന്നില്ല എനക്ക് വേണ്ട എനിക്ക് ചോറ് തീരെ വേണ്ട. എന്റെ മൂത്താള് ഭയങ്കര പ്രശ്നാണ് കാര്യം പറഞ്ഞാൽ അവൾ പ്ലസ് ടു ലേക്കാണ്. അപ്പോ കൊർച്ച് ഏഹ് ഇത്ണ്ട് പിന്നെ എന്താ പറയാ തടിയുണ്ടാള് അപ്പോ പർഞ് എൻ ക്ക് വീ വീട്ടിന്നാണെങ്കി പറയും ചോറ് ഇത്ര പേ ഇത്ര കൊടുത്താ പറയും ആന് പിന്നെ വേണ്ട എനക്ക്ന്നും. അപ്പ നേരേ മറിച്ച്പ്പോ അത് ഹോട്ടലിലേക്കാണെങ്കിൽ ബിരിയാണിയായി മന്തിയായി അൽഫാമായി അതെ അതെ.
ഒക്ക അതന്നെ അവസ്ഥ.
അതെ ഹ് ഹ് ഇപ്പഴത്തെ എന്താ പറയാ ഇപ്പഴത്തെ ഫുഡൊക്കെ കാരണം പല രോഗങ്ങളും വരുവല്ലേ. എന്താ പറയണ്ടത്.
പ്പന്താ കുട്ടികളോട് പറഞ്ഞ ഹ് പിന്നെ മന്തിന്റെ കൂടെക്കെ മയണയ്സ്ക്കണെ. റ്റണ്ട് നമ്മള്പ്പോ വീട്ടിലാണെങ്കി ഹെൽത്തിയായിട്ട് മുട്ട പുഴുങ്ങിയിട്ടൊക്കണ്ടാക്കും.
അതെ അതെ ആഹ് വീട്ടിൽ ഉണ്ടാക്കുന്ന മയോണൈസ് കൊഴപ്പില്ലല്ലോ നമുക്ക്. നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ലേ അല്ലെ.
ആഹ് അവര് പിന്നെ അങ്ങട് പെട്ടന്ന് ഇങ്ങട് ഇതാക്ക്ണതല്ലേ നോക്കൊള്ളു. ലാഭം നോക്കിട്ടല്ലേ അപ്പ അവര് പ്പം ചെയ്യൊള്ളൂ.
അതെ അതെ തീർച്ചയായിട്ടും.
ഉംഹ്. അപ്പൊ ഇന്റെ കസിന് ഒരു ഹോട്ടലിൽ ഇണ്ടായിരുന്നു. അപ്പൊ ആളോട് ഞാൻ പർഞ്ഞ് ഇങ്ങനെ നമ്മളെ പൊറോട്ട വേങ്ങിക്കുമ്പോ. അയിന്റപ്പം ഫ്രീ ആയിട്ട്ല്ലെ കറി കിട്ട്വോല്ലോ. അപ്പൊ ഞാൻ പർഞ്ഞു നിങ്ങക്കെന്താ ആ കറീൽ കൊറ്ച്ച് പീസ് ഒക്കെ കിട്ടാ ചപം ആള് പറയ. ആഹ് പീസൊക്കെ ണ്ടാവും. ശനിയാഴ്ച ആവുമ്പോ പീസ് ണ്ടാവും. അപ്പൊ എന്താ പറയണ്. പിന്നൊരു ഉംഹ് പിന്നെ തിങ്കളാഴ്ച കറി വെക്കുമ്പോ, കൊറ്ച്ച് ചിക്കൻ പാട്സ് ആണെങ്കി അത് അല്ലെങ്കി ബീഫിന്റെതാണെങ്കിൽ ബീഫിന്റെ ആ പാട്സ് പിന്നെ കൊണ്ടന്നിട്ട്. ഓല് ഒരുമിച്ചിട്ടണ്ട് കറി വെക്കും ന്ന്. ഇന്നെട്ട് ഫസ്റ്റ്ത്തെ ദിവസം ആ കറി രണ്ടാമത്തെ ദിവസം ആവുമ്പം അയിത്തെ പീസുകളൊക്കെ ഇങ്ങട്ട്ട്ത്ത്ക്കാണ്ട്.
ആഹാ
പിന്നെ ഫ്രിഡ്ജിൽ വെക്കും. പിറ്റേസം അയ്ക്ക് കൊറ്ച്ച് ഉള്ളീ തക്കാളിം ഒക്കട്ടിട്ട് ആ പീസുട്ട്ക്കാണ്ട് പിന്നെ ഒരു നീട്ടൽ കറിയാക്കും. അങ്ങനെ ലാസ്റ്റ് ആവുമ്പോ ശനിയാഴ്ച ആവുമ്പോ പിന്നെ പിന്നെ അവര് പിന്നെ ഞായറാഴ്ച ലീവാക്കാരല്ലോ. അപ്പൊ ശനിയാഴ്ച ആവുമ്പോ എല്ലാർക്കും പീ. സൊക്കെ കിട്ടും. പിന്ന അപ്പൊ ആ പീസ് ഒക്കെണ്ട് കൊടുക്കുംന്ന്. അപ്പൊ ഒരാഴ്ചേണ് അപ്പോ ഒരു ഇത് വെച്ച്ങ്ങാണ്ട് ഓര്
ഓഹ് അത് എത്രയും മോശല്ലേ അത് നമ്മുടെ ശരീരത്തിന് മോശം.
ആഹ് അത് ഓര് പറയ അങ്ങനൊക്കെയാണ് ഫ്രീ നമ്മള് നിങ്ങൾ ഫ്രീ കറി എന്ന് പറയുമ്പോ എല്ലാരും ചാടീ വീണ് വാങ്ങിക്കും. പക്ഷെ അതീ എത്രത്തോളം ത്ണ്ട്ന്ന്ള്ളത് നിക്കാർക്കും അറിയി
അതെ അതെ. അതാണ്. അപ്പൊ പിന്നെ. മ് പൊതുവേ നമ്മളീത് കഴിക്കുന്നത് ശരീരത്തിന് മോശം തന്നെ ഇപ്പൊ പല രോഗങ്ങളും വരുന്നുണ്ട് അല്ലേ ആ ആരോഗ്യത്തിന് ഒരുപാട് ബാധിക്കുന്ന ഷുഗറ് പ്രഷറ്. ഇപ്പൊ ക്യാൻസറൊക്കെ നമുക്ക് വരുന്നത് എല്ലാം പ്രധാനമായിട്ട് ഈ ജങ്ക് ഫുഡിലൊ ന്നല്ലേ വരുന്നത്. കേൾക്കുന്നില്ലേടാ.
ആഹ് കേക്കുന്നുണ്ട് നിങ്ങക്ക് കേൾക്ക്ണില്ല.
ആഹ് ഹാ ഈ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല.
ഇപ്പൊ ഞങ്ങൾ പൊറത്താണ് പറഞ്ഞല്ലോ. അവിടെ ഖത്തർല് ഞങ്ങളുടെ റൂമിന്റെ അടുത്തൊരു മോന്ണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് പോരുന്ന കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നാട്ടിക്ക് വരുന്ന സമയത്ത്. ആള് തീരെ വെറ്റ്ണ്ടായിരുന്നില്ല. അപ്പം മോളെ മോള സംബന്ധിച്ചിടത്തോളം അത്രൊന്നും ഉണ്ടായിരുന്നില്ല.
ആഹ് ഹാ.
ആഹ് ന്നിട്ടിപ്പോ ഇപ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പേഴേക്ക് ആള് ഫുഡൊന്നും കഴിക്കൂല. ക്ക്‌ ഇതേപോലെ പച്ചക്കറികളോ അതുപോലെ ചോറോ ഒന്നും ഇഷ്ടല്ല അവ്ക്ക്.
ആഹ് ഹാ ഹാ.
ഓനന്നെ. പുറത്തു നിന്നുള്ള ഫുഡ് എൻക്ക് ഭയങ്കര ഇഷ്ട. ഇപ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പക്കിന് മോളെ. മോളെ കാട്ടിലും മോള് തേർട്ടി കെ ജി യാ ള്ളത്.
ആഹ്
ഫോർട്ടി റ്റു. ഫോട്ടി ഫൈവ്. ആ ലെവലെത്തിക്ണ്. വെയ്റ്റ് നന്നായിട്ട് തടിച്ചിരിക്കണ്. അപ്പൊ ഞാൻ ചോയിച്ച് ഫുഡ് കഴിക്കലൊക്കെ തൊടങ്ങിച്ചാ പറ ഇല്ല ആള് ഫുൾ ടൈം ഇതന്നെ. ഈ ജങ്ക് ഫുഡ് ഓൻക്ക് ഒന്നെങ്കിൽ.. ബർഗർ അല്ലെങ്കി. പിസ്സ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഫ്രൈഡ് ഐറ്റംസ്. ഇങ്ങനെന്തെങ്കിലും
അതെ.
ഫ്രീയാ കഴിക അല്ലാണ്ട വീട്ടിലുണ്ടാക്കിയ ഒരു ഫുഡും മോനും പറ്റൂലാന്ന്.
ഈ ഓർഡ ഓഡ് ർ വരുത്തുന്നെന്ന് പറഞ്ഞല് ഇപ്പ സ്വിഗ്ഗി സോമറ്റോ ക്കെ വരുന്നെ അവ അവരുടെ ആ റൈറ്റ് നോക്കിയാരുന്നോ. ഒരു ഞാൻ കഴി മിൻ കഴിഞ്ഞ ആഴ്ച മോള് എന്ന് പറഞ്ഞത് ഫ്രൈഡ് റൈസ് ഓർഡർ കൊടു ക്കാന്ന് പറഞ്ഞു. ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ കൊടുത്തപ്പോ. ഒരു ചെറിയ ബോക്സ്. അത്രേയൊള്ളൂ. ഒരാൾക്ക് കഷ്ട്ടി കെയിക്കൻണ്ടവും അപ്പൊ അതിന് വന്നെ റേ റ്റ്ന്നാർഞ്ഞാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ. എനിക്ക്‌ മൻസ്സിലായിട്ടില്ല. എന്താ അയിനെ കൊണ്ടു ഗുണംന്ന്ള്ളത്.
ആഹ് പക്ഷെ അമ്മക്ക് അവടെ പൊറത്ത് ക്കെ ൺച്ചെങ്കി അങ്ങനങ്ങനെ ഇതി കൂടെ ഓഫറണ്ടാവ.
ആഹ് ഹ അതെയെല്ലേ ആഹ് ഹാ ഹാ
കൂടുതലായിട്ട് ഓഫർ കിട്ടും നമുക്ക് അവടെ. ആഹ് നമുക്ക് കടയിന്ന് വാങ്ങിക്കണേക്കാട്ടിലും കുറച്ചുടെ റേറ്റ് കുറവായിരിക്കും ഇങ്ങനെ
ആഹ്. ഉം
ആഹ് അപ്പൊ അപ്പൊ അവരോട് പറയാ. അപ്പൊ അവരോട് പറയാ നീ വീട്ടിൽന്ന് എന്തെങ്കിലും.. സ്നാക്സ് ഐറ്റംസ് ണ്ടാക് കൊടുത്താലും. കുട്ടിക്ക് കെച്ചപ്പില്ലാണ്ട് വേണ്ടാണ്.. ആഹ്. ഇതാരാ ആൾട്ടെ. ട്ടൊമെറ്റ്.. റ്റൊ കെച്ചപ്പ്. ടൊമാറ്റോ. കെച്ചപ്പലൊക്കെ. ഫുള്ളായിട്ട്പ്പൊ. മറ്റേ അമ്മളൊരു.. ത്ണ്ടല്ലോ അയിന്റെ. തിക്കറ് അർണിട്ടൊരു. കെമിക്കല ആൺല്ലോ. ആഡ്യ്യണത്.. അതാവോ കൊഴുപ്പ് വരാവേണ്ടിട്ട്. അജിനമൊട്ടല്ല. അയിനൊരു തിക്കർന്ന്. പറഞ്ഞിട്ടൊരു നമ്മളെ. ഉം പിന്നെ തൊക്കെ പെയിന്റ് ഒക്കെ തിക്കാവാൻ മണ്ടിട്ട്. നമ്മള് യൂസ്യിണ. സാധനണ്ടല്ലോ..
ആഹ്. ആഹ് ആഹ്. ഓഹ് തീരോ പേച്ചൂടാന്നല്ലേ..
നമ്മള് ട്ടോ ടൊമാറ്റോകൊരു. കൊറച്ചള്ളൂ പറയാ.. ആഹ് വാക്കിള്ളതൊകെത്..
ഈ കെമിക്കല. കെമിക്കലണ് വരുന്നെ അല്ലേ. ആഹ് ആഹ്.. അയിനെ കുറിച്ചിട്ട് അറി എനക്ക് അറിയില. ഇപ്പ നീ പറഞ്ഞപ്പഴാ മനസ്സിലായത്. ഇനിയിപ്പോ കുട്ട്യോളോട് പഷേ കുട്ട്യോള് കുട്ട്യോള്. നല്ല കുട്ട്യോള് നല്ല ഇപ്പൊ പൊതുവെ.. പൊതുവേ നമ്മൾ പൊതുവേ നമ്മൾ. മടിയന്മാരായിട്ടള്ളത്. നമുക്കന്നെ വീട്ടിൽ ഫുഡ്ണ്ടാക്കാ മടിയില്ലേ.. ഇപ്പം പൊറത്തു പോയിട്ട് കഴിക്കാനല്ലേ. എല്ലാർക്കും ഇഷ്ടം..
ആഹ്
വീട്ടിലന്തെങ്കലും ജോലി എടുക്കാൻ. ആർക്കും കുട്ട്യോളെ മാത്രം പറഞ്ഞിട്ട്. കാര്ല്ല. അവരുടെ വീട്ടുകാരെ കൂടി.. പറയണക്കൂട്ട്..
ആഹ് പേരൻറ്സും അങ്ങനെ ശീലാക്കിച്ചിട്ടാണ്. മക്കളെ ഇല്ല തെരൂല. നോ ന്ന്.. പറഞ്ഞ്ഴിഞ്ഞാൽ അയിൽ അപ്പറൊന്നുംല്ല കൊടു ക്ക. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം. ഇപ്പൊ എല്ലാ മക്കളും പൊറത്തുന്ന് കഴി ക് ണതാണ്..
അതെ അതെ ഞങ്ങളൊക്കെ. എങ്ങനെയാണ് ഡെയിലി ഒന്നുല്ല. എപ്പോഴെങ്കിലും പൊറത്ത്
ആഹ് പൊറത്ത് പോണ സമയത്ത്. ഇപ്പൊ ഞങ്ങക്ക്കെങ്ങനെ പറയാം ഇപ്പൊ ഹസ്ബൻഡ ഈ നാട്ടിൽ വര്ന്ന സമയത്ത്. മാത്രമേ ഞങ്ങൾക്ക് പൊറത്ത ഫുഡ് വെക്കിട്ടൊള്ളൂ. മോള് പറയുമെനിക്ക്. ആ ഫുഡ് വേണം... എന്റെ ഫ്രണ്ട്സ് പറയണ്ട്. അപ്പൊ ഞാനത് യൂട്യൂബിൽ നോക്കിട്ട്. അതുപലെ ചെയ്തു കൊടുക്കും. ഞ്ഞിപ്പോ ലോടട് പ്രൈസ് ഇപ്പോ ഇ പത ലോർഡർ. പ്രൈസ് ആണെങ്കിലും വേറെന്ത ഇപ്പൊകുട്ട്യോ സ്കൂന്നാണല്ലോപ്പൊ. ഇതൊക്കെങ്ങനെ. കേട്ട് വെര ആരു. ആഹ് ഞങ്ങൾ ഇന്നലെ പോയി. കഴിച്ചുന്ന്. പറയു. ചെല ഫ്രണ്ട്സൊള്. പ്പ അപ്പൊ അത് പറയുമ്പോ. ഇത് കഴിക്കാത്ത കുട്ട്യോൾക്കൊരു. ടെൻഷൻ ആകാരം എന്താണ് ന്നാവം ആ സാധനള്ളത് അപ്പ ഞാനത്.. യൂട്യൂബിൽ നോക്കും വീട്ടിലതുപോലെ ചെയ്തൊടുക്കും. മക്കക്ക്. ആഹ് ആഹ് ചെല സാധനങ്ങള് നമ്മ നമ്മളങ്ങനെ ഇണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മള് പൊറത്ത്ന്ന് വാങ്ങിക്കിണിലേറെ ടേസ്റ്റ് ഞമ്മള്ണ്ടാക്ക്‌ണതാക്കാരം അയ്ലേറെ ആഹ് നമ്മള് അയിലേറെ ക്വാളിറ്റിയിലല്ലേ ണ്ടാക്കൊള്ളൂ എന്ത്
ഉം ഉം ഉം ഉം മന്തി ഞാൻ ഇതുവരെ ഇണ്ടാക്കീട്ടില്ല. മന്തീ
ഏറ്റവും സിംപിൾ ആയിട്ട്ള്ള ഫുഡാണത്
അതെലേ അതാ ആ നേരത്ത് അവള് പറഞ്ഞപ്പോ എനക്ക് മനസ്സിലായി ഇന്നലെ എളുപ്പത്തി ഞാ പറഞ്ഞു അവളോട്‌ ഇന്ന് ഞാനത് ഇണ്ടാക്കി കൊടുക്കും ന്നൊക്കെ പറഞ്ഞു
ആഹ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് അധികം ഹാ ഫുഡ് ഐറ്റംസും വേണ്ട, പിന്നെ ഇതും വേണ്ട
ഈ സ്നാക്സ് ന്നൊക്കെ പറയുമ്പൊ നമുക്ക് ഈ പൊറത്ത്ന്ന് കഴിക്കുന്ന അധികം ഒരെ എണ്ണ ഒരേ എണ്ണല്ലേ
ആഹ് ഒരേ എണ്ണേയിരിക്കും. വല്യേ ഇത്ണ്ടാവ്ലല്ലോ
അതെ അതെ മാറ്റ് മാറ്റില്ല. ആ എണ്ണ മാറ്റില്ലല്ലോ അല്ലേ അപ്പൊ അതൊക്കെ നമുക്ക് ആരോഗ്യത്തിന് മോശം തന്നെയാണ് ഇപ്പൊ ഇ ന്താ പറയാ ഈ ഷവർമ്മാ തൊക്കെ കഴിച്ചി ട്ട് എത്ര കുട്ടിയേൾക്കാണ് മരിച്ചിക്കണേ ഞങ്ങളെ നാട്ട് ത്തന്നെണ്ടായിരുന്നു
ആഹ് ഞങ്ങള് പിന്നെ ഞാ ഷവർമ്മ പിന്നെ എന്തെച്ച നമുക്ക് ഇത്ണ്ട് ബേക്കറിന്റെ ഇത്ണ്ട് അപ്പൊ കുബ്ബൂസ് അ ഒക്കവ്ട്ന്ന് കിട്ടും. അപ്പൊ വെജീസും ആട്‌ന്ന് ഫ്രൈയ്ത്ട്ട് അയ്ല് മറ്റേ നമ്മടെ മുട്ട പുഴുങ്ങീട്ട് നമ്മ്ക്ക് മയോണൈസ് ഉണ്ടാക്കൻ പറ്റും. മുട്ട പുഴുങ്ങിയതും കൊറച്ച് ഓയിലും പിന്നെത് പോലെ അയ്ക്കാച്ച ഒരു സ്പൂൺ ഓയില് മതി അങ്ങനെണ്ടാക്കാണെങ്കില്
അതേലേ ആഹ് ആഹ് ആഹ് അതിന് ഈ മയോണൈസിനാ
ആഹ് മയോണൈസ് പിന്നേ നമ്മള് പുഴുങ്ങിയ മുട്ട മുട്ട പുഴുങ്ങീട്ടെട്ക്ക ആഹ് ഉരുളക്കേങ്ങ് പുഴുങ്ങീട്ട് വേണ്ച്ച ഉപയോഗിക്ക. ഞാനയ്ന് മുട്ട എന്താക്കിച്ചും പുഴുങ്ങും. പിന്നേ വെളുത്തുള്ളി ഇതേപോലെ പിന്നേ ഇത്തിരി വിനഗറ് ഇതൊക്കെ ആഡെയ്ത്ട്ട് ഒന്ന് അടിച്ചെടുത്താ മതി. ഒരിത്തിരി ഓയില് ഒഴിച്ചാ മതി അങ്ങനെയാണെങ്കില്. മറ്റേത് അമ്മക്ക്പ ച്ച മുട്ട ഉപയോഗിക്കാണ്ച്ച ഒരുപാട് ഓയിലൊയ്ക്കണല്ലോ
ഹാ ഹാ ഹാ പുഴുങ്ങിയ മുട്ടയാവുമ്പൊ നമുക്ക് കൊറച്ച് കൊറച്ചെ ഓയില് വേണ്ടു അല്ലേ
കൊറച്ച് ഓയിലെ ആവശ്യം വരു
പച്ചമുട്ട ഉപയോഗിക്കുമ്പൊ അതില് അതിന് മഞ്ഞക്കരു ഉപയോഗിക്കൂലല്ലോ
മഞ്ഞക്കുരു ഉപയോഗിക്കും. പക്ഷെ അഹ് പച്ചമു ട്ട കുട്ടിയേൾക്ക്‌ കേടാ. ഞമ്മക്കൊക്കെ ഇഷ്, ഏഹ് എന്താന്നെച്ച് കയിഞ്ഞാല് അത് പൊറത്ത് വെച്ച് കയിഞ്ഞാ പെട്ടെന്ന് അയില് പിന്നേ ബാക് ക്ടീരിയാസ് വന്ന് പെറ്റ് പെര പെരുകുത്രേ. ആഹ് അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാ ക്കാ മാക്സിമം . മുട്ടണ് പുഴുങ്ങിയ മതി. രണ്ട് മുട്ട പുഴ്‌ങ്ങിയാ തന്നെ നമ്മക്ക് വീട്ടിലുള്ളോർക്ക് അത്യാവശ്യം ത്തിനുള്ള ഇത് കിട്ടും
എടുക്കാന് ഏഹ് എട്ക്കാനുണ്ട ഈ ക്രീം ഉപയോഗിക്കോ അതില് ഫ്രഷ്
ഇല്ല ഇല്ല ഞാ ഫ്രീ ഫ്രഷ് ക്രീമൊന്നും യൂസിയ്യലില്ല. ഞാൻ തൈ കൊറച്ച് തൈര് യൂസിയ്യും
ആഹ് ഞാൻ നേരത്തെ നേരത്തെ അവളോട് ചോയ്ച്ചായിരുന്നേ ഏഹ് തൈര്യോ പ്പൊ ഓളോർഞ്ഞു തൈര് യൂസെയ്യില്ല. പുളിയില്ലാത്ത തൈര് യൂസിയ്യുംന്ന് ക്ഷേ അവള് തൈര് യൂസ് ചെയ്യില്ലാർഞ്ഞു. അതെ ല്ലേ
ഉം അത് ഓരോരുത്ത നമ്മക്ക് നമ്മൾ നമ്മളെ രീതീല് അങ്ങട് ആക്കിയോക്കന്നെ. അപ്പങ്ങട്
ഉം
അതിനൻസരിച്ചിട്ട് കറക്റ്റ് ആയിട്ട് അപ്പ നമുക്ക് അവരോറെ റെസിപ്പി അറിയാല്ലോ അതിനനുരിച്ചിട്ട് യംക്ക് അയ്ന്റെ ടേസ് അമ്മക്ക്‌ അമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ റെസി
വെളുത്തുള്ളി വെളുത്തുള്ളി യൂസ് ചെയ്യുല്ലേ. വെളുത്തുള്ളി അത് ആഹ് നമ്മുടെ വയറിന് ആഹ് വയറിന് നല്ലതായിരിക്കൂല്ലേ അല്ലെ വെളുത്തുള്ളി യൂസ് ചെയ്യുന്നത്
ആഹ് വെ തുള്ളീന്റാ ആ ഒരു ട്ടേസ്റ്റ് വരോലോ പിന്നെ ഇത്തിരി വിനഗറോ അല്ലങ്കി നാരങ്ങ നീരോ ഇണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി പുളിക്ക് വേണ്ടിയിട്ട് യൂസെയ്യാം ഉപ്പ് ആഹ് എരിവ് വേണെന്ന്ണ്ടെങ്കി ഇച്ചിരി കുരുമുളക് പൊടിയോ അഎന്ത് അല്ലെങ്കി പച്ചക്കുരുമുളകോ എന്തെങ്കിലും ചെയ്യ
ആഹ് ഓക്കേടാ എന്നാല് ഞാനേ ഇനി വൈകുന്നേരത്തെ പണിയൊക്കെ ഒന്ന് നോക്കട്ടെ ശരി ഓക്കെ